ആ ആഓക്കെ ക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഉം പിന്നെ എന്ത് ചെയ്യുന്ന ചായൊക്കെ കുട
ആഹ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കുന്ന പതിവില്ല
ആഹ ആഹ് ഇവിടെ ഇല്ല അങ്ങനെ പതിവ്
ആരും വീട്ടിൽ ആരും കുടിക്ക അക്കിലെ
ഇവിടെ ഞങ്ങള് കുടിക്ക്മായിരുന്നു ഇപ്പം ഒരു വർഷം കൊണ്ട് ഇപ്പാലും ഞാനും ചേട്ടന ഞാനും ചേട്ടനും കുഞ്ഞേ ഉള്ളു ഇവിടെ അപ്പം ഞള രണ്ടയും കുടിക്കത്തില്ല ഷുഗറൊക്കെ ഒരുപാട് കഴിക്കരുതന്നൊക്കെയ അല്ലേ പറയ്ണത്
ആഹ് ഞാൻ പിന്നെ ആ ഞാൻ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ ഒഴിവാ ക്കിതാണ് വൈറ്റ് കൊറക്കാൻ വേണ്ടിട്ടെ അപ്പ അങ്ങനെ ഒഴിവാക്കി ഇല്ല ഇപ്പോ നോർമലായി ട്ടുണ്ട് ഞൻ ടെലിവറി കഴിഞ്ഞിട്ട് നന്നായിട്ട് വെയിറ്റ് വെച്ചിരുന്നു തൊണ്ണൂറ് കെ ജി ഇണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് ആഹ് ഇപ്പല്ല അപ്പൊ നോർമലയി അറുപത്തഞ്ചായി ആഹ് പിന്നെ പ്പ മെയിന്റയിൻ ചെയ്ത് പോന്നു ആഹ് അത് ഞാന് പിന്നെ ഓൺലൈൻ ആയി എക്സസൈസിൽ ജോയിൻ ആയതാ ഉം നമുക്ക് മറ്റേ ഗൂഗിൾ മീറ്റ് ആയിട്ട് ലൈവായിട്ട് കാട്ടി തരുമല്ലോ ആഹ് അങ്ങനെ രണ്ടു നേരം എക്സസൈസ് ഉണ്ടായിരുന്നു പിന്നെ അവര് തരുന്നൊരു മെനു ഉണ്ട് നമ്മളാ ഫുഡ് ചാർട്ട് തരും അതിനനുസരിച്ച് നമ്മള് ആഹ് ആഹ് ഫുഡ് അങ്ങനെയൊക്കെ ആയിട്ട് നന്നായിട്ട് കുറഞ്ഞു പിന്നെ ഇപ്പം പിന്നെ അറുപത്തഞ്ചായപ്പം പിന്നെയാണ് നിർത്തി ഇപ്പൊ മെയിന്റയിൻ ചെയ്ത് പോവാണ് മൂന്ന് മാസം മൂന്ന് മാസം എടുത്തത് ആഹ് ഇപ്പൊ ഞാനിങ്ങനെ ഏഹ് ഷുഗറിയാണ് ഒഴിവാക്കി പിന്നെ അതുപോലെ എണ്ണെല് വറുത്തതൊക്കെ കുറച്ചൊക്കെ കഴിക്കും വല്ലാതെ കഴിക്കാറില്ല ഇപ്പൊ ഉം അങ്ങനെ ആ ഞാൻ നന്നായിട്ട് കഷ് ട്ടപ്പെട്ട്ട്ട്ണ്ട് അന്ന് ആര്- രണ്ടു നേരോം എക്സസൈസ് ഇണ്ടായിരുന്നു
ഉം ഉം
നമ്മള് ഫുഡിന്റെ ഒക്കെ നന്നായിട്ട് എന്താണ് ഒരു നേരാണ് അരിന്റെ അരി ഭക്ഷ ഒരു നേരണുള്ളത്. പിന്നെ രണ്ടു നേരം. ആ അങ്ങനെ. നന്നായിട്ട് കുറഞ്ഞു. പിന്നെ നമ്മള് ഡെലിവറി കഴിഞ്ഞാ ആ ഒരു തടിക്കെ പെട്ടെന്ന് കുറയും. കൂടുതൽ നീരും അങ്ങനെ. തൊണ്ണൂറ് കിലോ ഇണ്ടായിരുന്നു. അത് ഡെലിവ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടില് വന്ന്. പിന്നെ ഒരു പത്ത് കിലോ അങ്ങനെ തനിയെ കുറഞ്ഞു. പിന്നെ എൺപത് കിലോല് നിന്നതാണ്. അപ്പൊ പിന്നെ ഡയറ്റ് ചെയ്തു. എക്സസൈസും ചെയ്തപ്പോ നന്നായിട്ട്.
ഉ ഇവിടെ ചേട്ടൻ പറയാ ഡയറ്റ് ചെയേണോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ക്കുന്നൊണ്ട് ക്ഷെ നടക്കുന്നില്ല.
ഏറ്റ് ചെയ്താലത് നന്നായിട്ട് ആ സൾട്ടണ്ടാവും തടി
ആ ചേട്ടന് എ വെയിറ്റൊണ്ടാരുന്നു. വെയിറ്റ് വയറ് കൂടുതലുണ്ടാക്കും.
അതാണ് നമുക്ക് വയറ് വയറാണ് കൂടുതലൊണ്ടാവ്വ.
അതെ അതെ അപ്പത് ഡയറ്റ് ചെയ്യണംന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുന്നുണ്ട് ക്ഷെ അത് നടക്കുന്നൊന്നുഇല്ല, അതെന്തെങ്കിലും ഫുഡ് കാണുമ്പോ അത് മറക്കിണ്ടായിട്ട്.
ആ അതൊക്കെ നല്ല കണ്ട്രോൾ ചെയ്യണം ഞാനൊക്കെ ഞങ്ങളൊ ക്കറഞ്ഞാല് ഈ പിന്നെ ഫാസ്റ്റ്ഫുഡോക്കെ നന്നായിട്ട് കഴിക്കും. ക്കിവിടെ വീട്ടിലെ കുട്ടിളായാലും, അപ്പോ, അതൊക്കെ ഈ മൂന്ന് മാസം നന്നായിട്ട് കാണുമ്പ നല്ല പൂ തീണ്ടാവും കഴി ക്കാനേ, ക്ഷേ അതങ്ങോട്ടു ഇബന്റെ ഈ തടി കൊറക്കേണ്ട ആ ഒരു ഇൻട്രസ്റ്റില്ല അതുകൊണ്ട് പറ്റെയൊഴിവാക്കി ഞാന്. കഴിച്ചിട്ടേണ്ടായിരുന്നില്ല പിന്നെ തടിയു ആ ആ. ചെലവരെക്കൊണ്ട് കഴിയില്ല. പിന്നെ തടി കൊറഞ്ഞേന് ശേഷം പ്പം കുറച്ചൊക്കെ കഴിക്കും ഉം കൊറച്ചൊക്കെ കഴിക്
ഉം എനിക്ക് ഇങ്ങനെ വയറ് ഇച്ചിരെ ചാടി കെടപ്പൊണ്ട് വെയ് റ്റൊക്കിപ് നോർമലാ അമ്പത്തേഴ് കിലോയെള്ളൂ കൊഴപ്പഇല്ല.
ആ അത് നല്ല തീരെ തടില്ലല്ലോ ഉം ഹൈറ്റ് ഉണ്ടോ? ആ ഞാനും വല്ല്യ ഹൈറ്റൊന്നുല്ല നോർമല് ഹൈറ്റന്നെ പക്ഷെ നമ്മള് ഹൈറ്റ് റ്റോം നല്ല ഹൈറ്റുള്ള ആളുകൾക്ക് ഇപ്പോ എൺപത് കിലോനൊന്നും വെല്ല്യ ഉം. ബോറായിട്ട് തോന്നൂല, പക്ഷെ നല്ല ഹൈറ്റ് ഇല്ല അപ്പന്ന പിന്നെ ബാക്ക് അങ്ങനൊക്കെയാണല്ലോ നമ്മക്ക് കൂടുക.
ഓ അതെ അതെ. ആ എനിക്കും ഞാൻ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി കൊടുക്കാന ഇപ്പ എന്തെങ്കിലും ഈ ഫംഗഷൻസും പിന്നെ അമ്പലത്തിലൊക്കെ പോക്പോ സാരി ഉട് തോണ്ട് തന്ന പോകുന്നത് അപ്പ സാരി ക്കുമ്പോഴാണ് കൂടുതലും ഈ വയറിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്
ആഹ് ആഹ് ആഹ് ആ അതെ അപ്പൊ വയറുണ്ടാവും ഒരു ബോ ട്ടാണ്
അതെ ഞങ്ങള് എനിക്ക് പക്ഷെ ഇപ്പം ഞാൻ അറുപത്തി സംതിങ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തെ താമസിച്ചിരുന്നപ്പോഴത്തേക്കും നല്ല വെയിറ്റ് കുറവായിരുന്നു ചേന്റെ അവിടെ ഇപ്പൊ ഇങ്ങോട്ട് മാറികഴിഞ്ഞു കഴി ആ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും വെയിറ്റ്ങ്ങു നല്ലല്ലോ കൂടി രണ്ടു വർഷമായി ഞങ്ങളെ ഇങ്ങോട്ട് മാറിയിട്ട് വെയിറ്റ് കൂടി അപ്പൊ നമ്മളിപ്പോ സ്വന്തമായിട്ട് പാചകം ഒക്ക ചെയ്യുമ്പോ നമ്മുടെ ഇഷ്ടത്തിനോരോന്നും വേറെ ആരുടേം നോക്കണ്ടല്ലോ അപ്പൊ നമ്മള് അപ്പൊ കഴിച്ചപ്പോ അങ്ങ് പെട്ടെന്ന് അങ്ങ് വെയിറ്റ് കൂടി അറുപത്തി സംതിങ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പ പയ്യ പയ്യ ആ നമ്മളല്ല ആദ്യത്തെ ഒരു ആവേശം കാണത്തില്ലല്ലോ
ആ പിന്നെ അതെ ആ ആ അത്ണ്ടാവില്ല പിന്നെ നമ്മള് നന്നായിട്ട് റ്റടുക്കുവല്ലോ നമ്മടെ സ്വന്ത ആവുമ്പോ നമ്മള ഇഷ്ടം പോലെ പണി ആ പണി മറ്റെ ഫാമിലി ആകുമ്പോ നമുക്ക് പണിയെടുക്കുമ്പോ ഒരു പേടിയ ആ പറ്റത്തില്ല ആ
അപ്പ ഇപ്പ ഉം അപ്പ ഇപ്പൊ പിന്നെ വൈറ്റ് പിന്നെ ഇങ്ങനെ ഇപ്പ രണ്ട വർഷം ആറായപ്പോഴത്തേക്കും ഇപ്പഴേ മടി തൊടങ്ങി പയ്യെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് വെക്കാന്ന് പറഞ്ഞരിക്കും പിന്നെ സമയാവുമ്പോ ചിലപ്പോൾ ചമ്മന്തി ആയിരിക്കും ഇവൻ അപ്പം അങ്ങനെ കായപ്പഴത്തെക്ക് ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ഇപ്പം ഉം കൊറഞ്ഞു കൊറഞ്ഞു ഇപ്പ അമ്പത്തി ഏഴായി എന്നാലും വയറൊക്കെ എന്നാലും വയറി ഇച്ചിരി പ്രശ്നം ലും ഒ ണ്ട് വയറിന്റെ ഭാവിച്ചരി ചാടിക്കിടക്കാണ്
പക്ഷെ വയർ തന്നെ എക്സൈസ് ചെയ്തൽ മതി വയറ് കുറ മാത്രമല്ല എക്സൈസ് ചെയതാൽ മതി
ഉം കൊറ സേവ് ചെയ്ത് ഫോൺട്ടിട്ടുണ്ട് പക്ഷെ മടിക്കുന്ന മടിയാണ്
ആ അതാണ് മടിയാണ് മെയിൻ പ്രശ്നം ഞാന് ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോം അവര് ആ ടൈമ് വരുമ്പോ അവര് കോളടിക്കും വെച്ച് മിസ് അടിക്കും നമ്മള് ജോയിൻ ചെയ്തേ പറ്റ് പറ്റോ ജോയിൻ ചെയ്താല് നമ്മള് ഏ വീ ഓണ ആക്കാൻ പാടില്ലേ അപ്പോ അഹ് രീതിയിൽ നമ്മൾ ചെയ്യും അവരെ പേടിച്ചിട്ടും ചെയ്യും ആ പിന്നെ നമ്മള് ക്യാഷ് കൊടുത്ത് ചെയ്യാണല്ലോ അപ്പൊ പിന്നെ അതിന്റതായരു ഉണ്ടാവല്ലോ അങ്ങനെ ചെയ്തോ ചെയ്യും പിന്നെ ഇപ്പ അത് പിന്നെ നിർത്തിയതിനന് ശേഷം എനിക്ക് ഭയങ്കര മടിയാ ചെയ്യാന്
ഉം ഉം
റ്റി കുറച്ച് ദിവസൊക്കെ ഞാ എ ആവേശത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മടിയാണ് ഇപ്പൊ മൂന്നു ദിവസം നാല് ദിവസം ഒക്കെ കൂടുമ്പോഴണെങ്ക ചെയ്യാ ചെയ്യാൻ തോന്നും പിന്നെ പിന്നെ ചെയ്യാതിരിന്നോ അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ തനി ചമ്പം സ്വയം ചെയ്യാന്ന് കഴിയില്ല
ഉം എനിക്ക് പിന്നെ അങ്ങനെ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്തായിരുന്നു എനിക്ക് നല്ല പോലെ വെയി സ എഴുപത്തി സംതിങ് ഉണ്ടായിരുന്നു കിലോ എഴുപത്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞഞ് കഴിഞ്ഞ അപ്പോഴത്തേക്കും കുറ
അതിര് ചില ആളുകള് ചില ആളുകൾ വേഗം ഡെലിവറി കഴിഞ്ഞ വെയിറ്റ് വേഗം കുറയും പക്ഷെ ഞാനൊന്നും അങ്ങനെ കൊറയില്ല അവരും കൊറയും പക്ഷെ ഞാനങ്ങനെ കൊറയില്ല ഞാന് ആ വെയിറ്റ് വെച്ചാല് പിന്നെ നല്ല ആ ഒരു ഫസ്റ്റ് ഞാൻ തൊണ്ണൂറായത് പത്ത് കിലോ അങ്ങനെ കുറഞ്ഞു പക്ഷെ അയ്യൻ നരിയന്ത്രിച്ച ഒന്നുമല്ല അങ്ങനെ പിന്നെ എൺപത് കിലോ ഇപ്പൊ നോക്കിയാല് എൺപത് കിലോ മാത്രം അതിൊന്ന് കുറയൂല്ല കൂടൂല അങ്ങനെയൊക്കെ അപ്പൊ എനിക്കൊരു ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നും വയറും ബാക്കും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ വിള ജോയിൻ ആയതാണ് ഇപ്പ എന്തായാലും ഇപ്പം നന്നായിട്ട് കൊറഞ്ഞു പിന്നെ നമ്മളെ ഫേസ് ട്ടും അതൊക്കെ ാണ് ഇ ജോയിൻ ആയുള്ളക്കെ അതാണ് നമ്മൾ ആ പേസ് പറ്റ നന്ന ബോറ ആാവവും ഇപ്പൊ ഇങ്ങനെ ഏ അവര് പറഞ്ഞ ഇപ്പ അങ്ങനെ മറ്റേ ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ എണ്ണ വറുത്ത ഒന്നും കഴിച്ചിട്ടുണ്ടാവുന്നില്ല ഇപ്പാ കുറച്ചൊക്കെ കഴിക്കുന്ന കാരണം ച്ചൊരു മുഖം മുഖത്തിന് കൊറച്ചൊരു മാറ്റെണ്ട് എനിക്ക് തടി വെക്കൂന്ന് പേടിയാണ്
ഉം എനിക്ക് പക്ഷെ തടി ഇച്ചിരി വെക്കാൻ പാടാണ് നമ്മള് നല്ലരീതിക്കു എനിക്ക് ഫുഡ് കഴിച്ചാലേ ഉം
ട്ടെന്ന് വെയിറ്റ് വെക്കും
ആ എന്റെ ചെ ഹസ് ചേട്ടനും അങ്ങന ബട് ട്ടെന്ന വെയ് ച്ച് നല്ല ഫുഡ് കഴിച്ചാ വക്ഷെഞാൻ അങ്ങനല്ല കുറച്ച് നാളൊന്നു കണ്ടിന്യൂസ് എനിക്ക്ന്ന ഒരു രൺ ഒരു മാസത്തിന്റെകത്തൊക്കെ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചാലേ ആ ഒരു വെയ്റ്റ് അറിയത്തുള്ളൂ എന്നാ പെട്ടെന്ന് വെയിറ്റ് പോവുകയും ചെയ്യും
പക്ഷെ അത് നല്ല സുഖാണ് അങ്ങനെ ആ ആയിട്ടുണ്ടെങ്കില് ഞാനൊക്കെ മുമ്പൊക്കെ ആദ്യം കല്യാണം കഴിഞ്ഞ ഉടനെക്കെ എനിക്ക് തടി വെക്കാൻ ബയ്ങ്കര ആഗ്രഹാരുന്നു തടിയില്ലെയിട്ട് ബയ്ങ്കര ആഗ്രഹായിരുന്നു ഞാൻ ഡെൽ ഡെലിവറിന്റെ ശേഷം റ്റാണ് തടി വെച്ചത് തൊടങ്ങിയത് ആ അപ്പൊ ആ മുമ്പ് തടി വെക്കാൻ വേണ്ടിട്ട് നട്‌സും അങ്ങനെ ഒക്കെ ജ്യൂസ് അടിച്ച് കുടിച്ച് തന്നിട്ടെണ്ട്. അതിൻ്റൊക്കെ എഫക്ട് ഇപ്പളാ തോന്നണ്ട് അതെ അതെ അതെ അതെ അത് ഞമ്മ ഇവര ഹസ്ബന്റ് ആണെങ്കിലും തടിയാ അവര്ക്ക് തടിയൊക്കെ ഭയങ്കര ഇഷ്ടാണ് കൊറച്ചൊക്കെൻ തീരെ തടി ഇണ്ടായിട്ടില്ല അപ്പൊ അന്നൊക്കെ നന്ന് നന്നായിട്ട് നോക്കിട്ടുണ്ട് ഒന്ന് തടി വെ ച്ച് കാണാൻ വേണ്ടീട്ട് ഇപ്പൊ തടി കൊറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് പതിനാറ് വർഷായി. ആ. ഇപ്പ തടി ഉം ആ അതെ അതെ ആന്താ അതെ. അത് പറഞ്ഞ് അന്ന് ത തടി വെച്ച് കാണാൻ പൂതിയായിരുന്നു. ഇപ്പ തടി കൊറഞ്ഞ് കാണാം
അതെ അതെക്ഷെ നമ്മള് വണ്ണം ഇല്ലെങ്കി ഇല്ലെന്നേ ഉള്ളൂ പക്ഷേ ഈ ക്ഷെ വെയിറ്റ് വെച്ച് കഴിഞ്ഞാ കൊറക്കാൻ ഭയങ്കര ബാടാ ഇം
ര് തെ വണ്ണം വെക്കു അത്ര വണ്ണം വെക്കും എന്നുളളവര് ഇതൊന്നും ഇല്ല അന്ന് എന്ത് കിട്ടിയാലും കഴിക്കുവന്ന് വണ്ണം വെച്ച് കിട്ട ട്ടൊറീട്ടെ
ഉം ദേഷ്യം എന്റെ- അങ്ങന അല്ല എനിക്ക് കല്യാണം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ആ ടൈമിലൊക്കെ ഭയങ്കര വണ്ണം ഇല്ലായിരുന്ന് പിന്നെ പ്രഗ്നൻ്റ് ആയി ഡെലിവറിയൊകഴിഞ്ഞ് ഇപ്പോ വെയിറ്റ് കൂടി പക്ഷെ പിന്നെ ഓട്ടോമാറ്റിക്ക്ന് പെട്ട് തന്നീ മോന് ഭയങ്കര പാലുകുടി കൂടുതലായിരുന്ന് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും അങ്ങ് ഓട്ടോമാറ്റിക്കലി വെയിറ്റങ്ങ്-
ആ അങ്ങനെ ചെലവര് കൊറയും അങ്ങനെ കുട്ടികള് നമ്മള് ആ ആ ചെല ആളുകള് ആ പാ കുട്ടികള് പാലു കുടിക്കുമ്പോ നന്നായിട്ട് കൊറയും ചെല ആളുകള് ഉം
കുഞ്ഞ് നല്ല പോലെ ക്ഷീണിച്ച് ഭയങ്കര ഒര്തായിരുന്നു പക്ഷെ പിന്നെ ഇപ്പ ഇങ്ങോട്ട് മാ താ ഞങ്ങള് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം കേറി തടിവെച്ച് പിന്നെ ഇപ്പ് ഇപ്പം ഒരു ഏ രീതി ക്ക് മെയ്ൻ്റെയിൻ ചെയ്ത് പോന്ന് പക്ഷെ പനിയോ എന്തെങ്കിലൊക്കെ പ്രശ്നം വരുവാണെങ്കി- പെട്ടെന്ന് അങ്ങ് ക്ഷീണിച്ച് അങ്ങ് ഒരു മാതിരിയാവും എനിക്ക് ഈ മൈഗ്രയിന്റെ പ്രശ്നുണ്ട് അപ്പം മൈഗ്രൈൻ ഒരു ദിവസ ദിവസം വന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് ഒന്ന് രണ്ട് ദിവസം നി - അത് നിന്ന് കഴിഞ്ഞുകഴിയുമ്പോ നമ്മളൊന്നും കഴിക്കത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ അങ്ങ്- ഓട്ടോമാറ്റിക്കലി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കുറയും
ആഹ് ആഹ്
അങ്ങനെ
രാ ആഹ് ആയിക്കോട്ടെ ആഹ് ഓക്കേടാ